ഹലോ ഹലോ സുഖാണ് നല്ല വിശേഷം കിടക്കയായിരുന്നു വെറുതെ ഭക്ഷണൊ കഴിച്ച് വെറുതെ ഇങ്ങനെ കിടക്കാരുന്നു എന്തുണ്ട് അവിടത്തെ വിശേഷങ്ങൾ?
ആ ഇനി ഇപ് നാളെ സ്കൂള തുറന്ന് അപ്പ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോവാൻ തുടങ്ങി ഇവിടെ അവിടെ സ്കൂളൊക്കെ തുറന്നില്ലേ?
ആഹ ഇവിടെ സ്കൂളൊക്കെ തുറന്നു ഇവിടക്കെ സ്കൂളിൽ പോന്ന മക്കള് ഇല്ല ഒരാള് ഇണ്ട് ചെറുതാണ് അവളെ അംഗലവാടിയിൽ ചേർത്തി വേറെ വല്യ മക്കളൊന്നും ഇല്ല സ്കൂളില് പോകുന്നോര് പിന്നെ സ്കൂളില് പോകുമ്പോ എല്ലാ മക്കളും സ്കൂളില് പോകുന്നവരാണോ
എല്ലാ മക്കളും സ്കൂള് പോണ്ട അതാണ് പറഞ്ഞത് അവരെല്ലാരും ഇപ്പോ ഒരു രണ്ടു മാസം എല്ലാരും കൂടി ഇണ്ടായി അപ്പോ നല്ല രസമായിരുന്നു. ഇപ്പ അവര് സ്കൂള് പോകുമ്പോ നമ്മള് തനിച്ചായി. ആ ഇപ്പൊ സമയം പോയി കിട്ടുന്നില്ല അങ്ങനെയാണ് ഇപ്പൊ പിന്നെ എന്തൊക്കെയാ യാത്രയൊക്കെ പോവാറുണ്ടോ?
ആ യാത്ര ഒക്കെ പോവാറുണ്ട് യാത്ര പോവാനൊക്കെ ഇഷ്ടാണ് ഇപ്പ അടുത്ത് ഞങ്ങള് ഒരു മലേഷ്യ യാത്ര ചെയ്തു ഞങ്ങളൊരു പാക്കേജിന്റെ കൂടെ ആയിരുന്നു പോയിത് ആ പാക്കേജ് പറഞ്ഞാലേ അടിപൊളിയായിരുന്നു.
ഓഹ് ഓഹ് പാക്കേജിന്റെ കൂടെയായിരുന്നു പോയത് നിങ്ങക്ക് എവിടുന്നാ പാക്കേജ് കിട്ടിയത് ഏ നിങ്ങള് ആരെങ്കിലും ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തതാണോ പാക്കേജ് അതോ വേറെ എവിടുന്നെങ്കിലും കിട്ടിയതാണോ?
ആ പാക്കേജ് കിട്ടിയത് എങ്ങനെയന്ന് ചോദിച്ചാല് അത് നമ്മള് ഇൻസ്റ്റഗ്രാമില് ഒരു ഇൻഫ്ലുവൻസറുടെ റീൽസ് കണ്ടോണ്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തത് പക്ഷെ പറയാന് പറയാന് പറയാതിരിക്ക വയ്യ അടിപൊളി പാ ക്കേജ് എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചെന്നിട്ടുള്ള റൂം ആൻഡ് അക്കമഡേഷൻ ഫുഡ്ഡോക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ അടിപൊളി അതുപോലെ എല്ലാ കാര്യങ്ങളും അടിപൊളി നമുക്ക് ഒരു ഗേഡിനെ നമുക്കായിട്ട് തന്നു. അവിടെ കാണണ്ട വിസിറ്റ് ചെയ്യണ്ട എല്ലാ സ്ഥലങ്ങളും ആ ഗൈഡ് നമുക്ക് സെപ്പറേറ്റ് കാറ് അവര് പ്രൊവൈട് ചെയ്തു ആ ഗൈഡ് നമ്മള് അവരുടെ കാറില് പിക്ക് ചെയ്ത് എല്ലാ സ്ഥലങ്ങളും അവിടെ ഏഹ് മെ എക്സ്പ്ലോറെയ്യണ്ട ഫുഡിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും അവര് പറഞ്ഞു തന്നിരുന്നു ആഹ് പേഴ്സണലി എനിക്ക് ആ പാക്കേജ് അടിപൊളിയായിട്ട് തോന്നി ഉം പിന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ എല്ലാ അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് നോക്കി അങ്ങനെ എല്ലാം ചെയ്തു നിങ്ങള് അങ്ങനെ യാത്രകളൊക്കെ പോയിട്ടുണ്ടോ ദൂരയാത്രകളൊക്കെ?
ഉം ഞങ്ങക്ക് ഇങ്ങനെ ദൂരയാത്ര ചെയ്തത് വളരെ കുറവാ ഞാനിതുവരെ ഫ്ലൈറ്റിലൊന്നും കേറിട്ടില്ല അത്രക്കുള്ള ദൂരയാത്ര ഒന്നും ചെയ്തിട്ടേയില്ല പിന്നെ അതുപോലെ തന്നെ ആഹ് ഞാൻ ട്ടില്ല അപ്പൊ അതുപോലെ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അടുത്തുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തി ട്ടുണ്ടെല്ലാതെ വേറെ യാത്രകളൊന്നും ചെയ്യാ ട്ടില്ല എന്നാ പിന്നെന്താ നമുക്ക് സാമ്പത്തികം കുറവാണ്. അതുകൊണ്ടാണ് യാത്ര ചെയ്യാത്തേ.
ആഹ് ഞങ്ങള് നല്ല സാമ്പത്തികമുള്ളവരൊന്നല്ല പക്ഷെ ഞങ്ങള് എന്താറയോ ഉള്ള പൈസ ഒരുക്കൂട്ടി വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോണം പിന്നെ ഇങ്ങളീ പോക്കന്നും നമ്മളെ വീട്ടുകാർക്കൊന്നും ഇഷ്ടണ്ടാവില്ല അവർക്ക് ആ പൈസ എടുത്തിച്ച് വേറെ എന്തെങ്കിലും ചെയ്ത് കൂടി അങ്ങനെയൊക്കെ പറയാറിണ്ട് പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് പിന്നെ എനിക്ക് എന്റെ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടാ നമ്മൾ എന്നിട്ട് വേറുള്ളോരുത് മൈൻഡ് ചെയ്യൂല്ല നമ്മളങ്ങട്ട് പോവന്നെ അങ്ങനെ പോയ പോക്കാണിത് മലേഷ്യ, ഇത്രക്കെ പറഞ്ഞത് നമ്മൾ അങ്ങനെ പോയതാ അങ്ങനെ പോയാല് നമു ഇപ്പം എവിടെലൊക്കെ കാണാൻ കഴിയുള്ളൂ പൈസൊക്കെ കൊറേ ആയി ഉണ്ടാക്കി വെച്ചേനേഷം പോവാന്ന് വെച്ചാല് അപ്പോഴത്തേക്ക് നമുക്ക് പ്രായം കൂടും നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള മനസ്സും ഉണ്ടാവുല. പിന്നെ ഞാന് ഇങ്ങനെയുള്ള മെന്റാലിറ്റി ഉള്ള ആളാ കയ്യില് പൈസ എന്തേലും കൊറച്ചുണ്ടെങ്കില് എവിടെക്കെയായിട്ട് കാണാൻ പോകും അപ്പ എനിക്ക് കിട്ടിയ എൻ്റെ ഹസ്ബൻഡും അതേ മെന്റാലിറ്റി ഉള്ള ആളായത് കൊണ്ട് എനിക്കിപ്പങ്ങനെ യാ അത് ശരി.
ഓ അങ്ങനെയുള്ള ഒരാളെ കിട്ടാനും ഭാഗ്യം തന്നെ വേണം. ദൈവം അനുഗ്രഹിച്ചിട്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരാളെ കിട്ടിയത്. പിന്നെന്ത്‌ കുക്കിങ്ങ് ഒക്കെ ചെയ്യാറുണ്ടോ?
കുക്കൊക്കെ ചെയ്യും ൻ്റ ഭക്ഷണം എല്ലാർക്കും അടിപൊളി ഇഷ്ട്ടാണ്.
ഓ അതെയോ? നിങ്ങള് എന്തേലും ഒരു വിഭവം ഉണ്ടാക്കുന്ന രീതി ഇൻക്ക് പറഞ്ഞു തരോ?
ഓ അതിനെന്താ പറഞ്ഞു തരാലോ ഞാനിപ്പൊ ഇന്നിവിടെ പഴംപൊരി ഉണ്ടാക്കിരുന്നു അതെങ്ങനെന്ന് പറഞ്ഞ് തരാ ആദ്യ നമ്മള് പഴംപൊരിക്ക് മാവ് ഉണ്ടാക്കണം മാവിന് മൈദ എട്ക്ക ഇവിടെ ഞങ്ങള് വീട്ടില് പഴംപൊരി ഉണ്ടാക്കുമ്പോ ഈ അപ്പക്കാര ഇടലില്ല പൊന്താനും വേണ്ടി കാരവും കാരപ്പൊടി ഒന്നും കാരില്ല അതൊക്കെ വയറിന് കേടല്ലെ വിചാരിച്ചിട്ട് ക്ഷെ കാരം ഇട്ടിട്ടില്ലേലും ന്റെ പഴംപൊരി എല്ലാരും അടിപൊളിയാണെന്നാ പറയ്യാ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കിയച്ചാൽ ആദ്യം മൈദപൊടി ഇട്ക്ക കൊറച്ച് ഉപ്പ്ടാ ആവശ്യത്തിന് പഞ്ചസാര ഇടാ കൊറച്ച് പെര്ഞ്ചീരക ഇടാ കൊറച്ച് അരി പൊടി ഇടാ അതുപോലെ കൊറച്ച് കളറിന് വേണ്ടി കൊറച്ച് മഞ്ഞൾ പൊടി കളറൊന്നും കൂട്ടാറില്ല അതിപ്പോ വയറിനു കേടാ അപ്പ കൊറച്ച് മഞ്ഞൾ പൊടി ഇടും പിന്നെ ഞാാന് ഇടുന്നതാണ് തൈര് തൈര് കൊർച്ച് കൊയ്കും പിന്നെ തലേന്നത്തേ ദോഷമാവ് ബാക്കിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൊർച്ച് കൂട്ടും എന്നിട്ട് ഇതൊക്കെ പാടെ കൂട്ടി നന്നായിട്ട് കൊയ്ക്കും. കൊഴിച്ചാല് നന്നായിട്ട് കൊഴ ആകണം അപ്പൊ തന്നെ നമുക്ക് നമ്മൾ ഇണ്ടാക്കുന്ന പയംപൊരി നന്നായിട്ട് പൊള്ളും കൊഴച്ച് നമ്മളൊരു ഒര് നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും മാവ് ഇപ്പം വൈന്നേരം ആണ് പയംപൊരി ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കില് ഞങ്ങള് രാവിലെ തന്നെ കൊഴച്ചിക്കും അപ്പൊ ആ മാവ് നന്നായിട്ട് സെറ്റ് ആയിട്ട് വരും അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് പിന്നതുപോലെ ആ പഴം ഞാൻ കട്ടിയില്ലാതെ നീളത്തിലരിയും അങ്ങനെ ആകുമ്പോ ടേസ്റ്റ് ഒന്നൂടി കൂടും പിന്നെ കടയിൽ നിന്നൊക്ക വാങ്ങുന്ന രീതിലുള്ള പഴംപൊരി കിട്ടും എന്നിട്ട് അത് വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കും വെളിച്ചെണ്ണേലെ പ്പാണ് ഞങ്ങളിവിടെ പൊരിപ്പാറ് ഓയ്ലൊന്നും ഉപയോഗിക്കാറില്ല
ഓ ഒ വെളിച്ചെണ്ണേലിട്ട് പൊരിക്കും പ്പോ നിങ്ങൾക്ക് വീട്ടില് തെങ്ങും തേങ്ങ ഒക്ക കൊറേ ഇണ്ടാവാ മതിലെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണൊക്കെ വീട്ടിലുള്ള തേങ്ങ ഉപയോഗിച്ച് ആട്ടിയെടുക്കാറാണ്
ആ അതെ അതെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വീട്ടിലുള്ള തേങ്ങ ഉപയോഗിച് ആട്ടി എട് എടുക്കാറാണ് ഇവിടെ ങ്ങൾക്ക് ഇരുപത് ഇരുപത്തഞ്ച് തെങ്ങൊക്കെ ഉണ്ട് എല്ലാ തെങ്ങ്കളും അത്യാവശ്യം നന്നായിട്ട് കായ ഉണ്ടാവാാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളാവ് എട്ത്താലും നമുക്ക് കൊർച്ചൊക്കെ വിൽക്കാനും കിട്ടാറുണ്ട് ഒരു കൊല്ലത്തേക്കുള്ള വെള്ച്ചെണ്ണ ഒരുമിച്ചങ്ങിണ്ടാക്കി വെക്കും ഒരുമിച്ച് ഇണ്ടാക്കുന്ന് വെച്ചാ ഇപ്പ കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ ഞങ്ങള് ഒരു അൻമ്പത്തിയെട്ട് കിലോ വെളിച്ചെണ്ണ ആട്ടി വെച്ചിട്ടുണ്ട് അത് മതിയാകും നമുക്കൊരു കൊല്ലത്തിനു പയോഗിക്കാന് അത് ചെല കൊല്ലങ്ങളിലൊക്കെ ബാക്കിയാവാറാണ് പതിവ് ഞങ്ങൾ ഈ പൊരികൾ ഉണ്ടാക്കാനെ എല്ലാത്തിനും വീട്ടിലാട്ടിയവെളിച്ചെണ്ണേ ഉപയോഗിക്കല് നിങ്ങളെന്താ ചെയ്യല്
ഓ അയി ശെരി മ് നമുക്ക് ഇവിടെ വെളിച്ചെണ്ണ ഇല്ല്യാ വെളിച്ചെണ്ണ ഒക്കെ കൊറവാ വെളിച്ചെണ്ണ ഇല്ല്യാന്നല്ല തേങ്ങല്ല്യാ നമ്മളെ ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മള് കടയിൽ നിന്ന് വാങ്ങും ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ മായമാണെന്നറിഞ്ഞിട്ട് ഞങ്ങളിപ്പോ ഇവിടെ മില്ലിൽ നിന്നാ വാങ്ങല് തേങ്ങാട്ടുന്ന മില്ലില് ഒറിജിനൽ തേങ്ങ ഉപയോഗിച്ച് ആട്ടുന്ന വെളിച്ചെണ്ണ അവ്ടെ അങ്ങനെ വിൽക്കാറുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ വാങ്ങും അതോണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാലോ പിന്നെ നമ്മള് കരിപൊരികളൊക്കെ ഉണ്ടാക്കല് കൊറവാാണ് ഉണ്ടാക്കാണെന്നു പ്പ അയ്ന് ഓയലിലൊക്കെണ് ഇണ്ടാക്കണ അപ്പൊ വെളിച്ചെണ്ണ അതിൽ ഉണ്ടാവില്ല നമ്മള തലേൽ ഇടാനോ മറ്റോ ആവശ്യങ്ങൾക്കൊക്കെ ഉണ്ടാവുള്ളു ഭക്ഷണം പാകം ചെയ്യാനൊക്കുള്ളു അപ്പൊ നമ്മൾ അത് കരുതി ഉപയോഗിക്കുക നിങ്ങൾക്ക് കുറേ ഉള്ളോണ്ട് നിങ്ങളങ്ങനൊക്കെ കരുതല് ഉണ്ടാവില്ല ഞങ്ങക്ക് അധികം ഇല്ല അപ്പ ഞങ്ങളത് കരുത് തി പയോഗിക്കും പിന്നെ അത് പോലെ നിങ്ങള് പഴംപൊരി ഉണ്ടാക്കുന്ന രീതി പറഞ് തന്നു ഉണ്ടൊ
ആ ഉള്ളിവട ഉണ്ടാക്കലൊക്കെ ഉണ്ട് ഉള്ളിവട ഉള്ളിവട പക്ഷെ എന്റെ ഉള്ളിവട അധികം നന്നാവാറില്ല അതുകൊണ്ട് ഞങ്ങ ഉള്ളിവട ഉണ്ടാക്കും എപ്പോഴെകിലൊക്കെ ഉണ്ടാക്കിയതിൽ ഉള്ളി കരിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കലൊക്കെ ഉണ്ട് പക്ഷെ അധികം നന്നാവാത്തോണ്ട് പിന്നെ അതെല്ല ഇവിടെ ആർക്കും അതികം ഇഷ്ടല്ല അതുകൊണ്ടാണ് മെയിൻ ആയിട്ട്ണ്ടാക്കാൻ മടി ഉണ്ടാക്കല് കുറവാണ് ഏ നിങ്ങള് എന്തൊക്കെയാ ഉണ്ടാക്കല്. ഇങ്ങനെ പലഹാരങ്ങളായിട്ട്
ആ ഇവിടെ പലഹാരങ്ങളായിട്ട് ഞങ്ങള് മറ്റേ പഴം പൊരി ഉണ്ടാക്കും അടിപൊളിയായിട്ട് അത്പോലെതന്നെ സമൂസ ഉണ്ടാക്കും ചട്ടിപ്പത്തിരിണ്ടാക്കും ഇങ്ങന ക്കണ്ടാക്കും ഓക്കെ എന്നാ ശെരിന്നാ